ആഹ്
ആഹ് എന്തായി ഇന്നെന്താ പ്ലാന്
ഹായ് ന്ന് പ്രത്യേയിച്ച് ട്രയലൊന്നുണ്ടായ്ല ചുമ്മങ്ങനെരി ക്യേരുന്നു. നമ്മളാണേ കഴിഞ്ഞോസം പഠി ക്ക്യ് വേയ്ൻ്റാര്യോക്കെപ്പറഞ്ഞങ്ങെനെരി ക്യായിരുന്നല്ലെ
ഉം നന്നായി ഇന്ന് നമുക്ക് കൊറ്ച്ച് സൗഹൃദത്തെക്കെ പറ്റി സംസാരിച്ചാലോ
പിന്നെന്താ സംസാരിക്യാലോ. തീർച്ചയായിട്ടും കാരണം നല്ല സുഹൃത്തുക്കൾ ജീവിതത്തിത്തിലെ ഏറ്റവും വലിയ സമ്പത്താണെന്നാണല്ലൊ നമ്മള് പൊതുവെ പറയിണ്.
എനിക്ക് അതേ അഭിപ്രായാണ് ട്ടാ പിന്നെ ഇ ഈ നമുക്ക് സന്തോഷെള്ള സമയത്തേ എല്ലാരും കൂടെ ഉണ്ടാവും. പക്ഷെ ഒരു വിഷമൊള്ള സമയത്ത് കൂടെ ഇൾക്കുന്നവരല്ലേ യഥാർത്ഥ സുഹൃ ത്തുക്കൾന്ന് പറ്യണത്
ശര്യാണ്. ഒരു നല്ല സുഹൃത്ത് നമ്മള് കളിയാക്കണ്ടോട്ത്ത് കളിയാക്കെം പ്രോത്സാഹിപ്പിക്കണ്ടോട്ത്ത് പ്രോത്സാഹിപ്പിക്കെം ചെയണോല്ലോ.
ഊം അതെ പിന്നാ വേറൊരു കാര്യംന്ന് വെച്ചാ തെറ്റ് നമ്മളിപ്പ ചെയ്ത്. അത് ചെയ്തതിന്. ചൂണ്ടിക്കാണിച്ച് നമ്മൾ തെറ്റ് ചെയ്തെന്ന് തൊറന്ന് പറയാൻ കഴിയുന്ന ഒരാളായിരിക്കും സുഹൃത്ത് അല്ലെ.
അതെ വിശ്വാസവുള്ള എല്ലാ സൗഹൃദത്തിന്റെയും ഒരു തത്.
ഉം ഹ്ഹ്ഹ് പിന്നെ ഒരിക്കല് ഞാനൊരു ചെറിയ പ്രശ്നത്തിലൊക്കിങ്ങനെ വെഷമിച്ചിരുന്നപ്പേ എന്റെ സുഹൃത്ത്. ത്തിങ്ങെനെ എന്താ കൊറേ നേരം എന്നോടിങ്ങനെ സംസാരിച്ചിരുന്ന്. എന്റെ ആ ഒരു വെഷമം മാറ്റാൻ വേണ്ടി. അപ്പൊ എന്റെ മനസ്സൊന്നിങ്ങനെ ശാന്തായി.
അയ്ശര്യാട്ടൊ നമ്മള് ആരെങ്കിലും ശ്രദ്ധവാണം അത് കേട്ട് ഴിയുമ്പന്നെ ചെല്പ്പ നമുക്ക് മനസിന് ഭയങ്ക സന്തോഷവാണ്. നമുക്ക് വേണ്ടി വല്യ കാര്യങ്ങളന്നാരും ചെയ്യണ്ട. പക്ഷെ നമ്മള കേക്കാൻ ഒരാളുണ്ടന്ന് തോന്നുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷാവും
ഉം അത് തീർച്ചയായിട്ടും. പിന്നെ ഈ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാര രം പറയേണ്ടതില്ല. എന്നാലും കേൾക്കാനൊരാൾ ഇണ്ടായാതന്നെ ഒരു സമാധാനൊല്ലേ
പൊതെവെ ഈ കോളേജ് ലൈഫില് നമക്ക് കിട്ട്ണ ഫ്രൻസൊക്കെ നമ്മളെ ലൈഫ് ടൈം മൊത്തൊണ്ടാവോലെ. ഉ
കാര്ണം നമ്മള് അവരോടൊപ്പം ഇള്ള ഏറ്റവും കൂടുതല് ഈ സമയമൊക്കെ ചെലവഴിക്ക്ണ അതോണ്ടായിരിക്കൊള്ളൂ.
ആഹ് ക്ലാസും പ്രാക്ടിക്കലും പരീക്ഷയും ടൂറും എക്കെക്കൂടെ ഒരുമിച്ചാണ് പോയിരിക്ക്ണത്. അതൊന്നും ഇൻ്റ ആ ഓർമ്മേല് എന്തായാലും ഇണ്ടാവാണ്ടിരി ക്ക്യൂയൂലല്ലൊ
ഉം ഈ കുടുംബവും അതുപോലെ ന്നേണ് ട്ടോ വളരെ പ്രധാന ആണ്
അയ്ശര്യാ വീട്ടീന്ന് കിട്ട്ണ ആ സ്നേഹും കെയറൊക്കെ നമുക്ക് എപ്പഴും നമ്മുടെ ഒരു കോൺഫിഡൻസ് കൂട്ടും. ഉം
ഉം ഞങ്ങള് വീട്ടില് എല്ലാരു ഈ രാത്രിയെ ഒരുമിച്ചിരുന്നൊക്കെയാണ് ഭക്ഷണം കഴിക്കാ സെമിയ്ക്കണ്
അഹ് നല്ല ശീലൊണ്ട ഇപ്പൊ ഓരോരുത്തരും അവരവരുടെ വിശേഷൊക്കെ അപ്പ തന്നെ പറയാനും പങ്കുവയ്ക്കാനൊക്കെ പറ്റോലോ. ഇന്നത്തേ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ കൊറഞ്ഞു വരുന്നതു അത് തന്നെയാണ്.
ഊം ഇതു ശരിയാണ്. പിന്നെ ചെലപ്പോയൊക്കെ നമ്മള് ഈ ചെറുതായിട്ട് സംസാരിക്കപണ്ടാവൊള്ളൂ പക്ഷ് അതുപോലെ എന്താ ഈ നമ്മടെ കുടുംബന്ധത്തിന് കൂടുതല് ശക്തമാക്കിയാണ് അല്ലെ
അയ് ശരിയാ ആഹ് അത് ഓലപ്ലാ യാത്രയൊക്കെ ചെയ്യാനിഷ്ടാണോ
ഇനിക്ക് ഊഹ് യാത്രാന്ന് പറയണ ഭയങ്കരഷ്ടാണ് ട്ടാ പിന്നെ പ്രത്യേകിച്ച് ഈ പ്രകൃതിയൊക്കെ നടന്ന് സ്ഥലങ്ങളിലോട്ട് പോകാനാണ് കൂടുതൽ ഇഷ്ടം
എനിയ്ക്കും അതേ മലേം വെള്ളച്ചാട്ടൊക്കെള്ള സ്ഥലൊക്കേണിഷ്ടം അവിടെ പോവുമ്പോതന്നെ മൻസിനൊരു ശാന്തതേണ് അല്ലേ
ഉം അതെ അതെ പിന്നെ ഈ യാത്രകളൊക്കെന്താ പുതിയസ്ഥലങ്ങളും പുതിയആളുകളൊക്കെ പരിചയപ്പെടു ത്തുലെ അതും നല്ലൊരു കാര്യംല്ലേ
അത് ശരിയാണ് നമ്മളോരോ സ്ഥൽത്ത് ചെല്ലുമ്പോ ഓരോരകൾച്ചറും ഫുഡിൻ്റെരീതിം ഒക്ക ഡിഫ്റന്റാൺല്ലോ
ഉം അതെ പിന്നെ നിനക്ക് ഈ കേരളത്തില് ഏറ്റവും ഇഷ്ടപ്പെ ട്ടസ്ഥലേതാണ്
ഓഹെ എനിക്ക് ഏറ്റവും ഇഷ്ട്ടൊള്ള സ്ഥലം മൂന്നാറാണ് എന്റെ പൊന്നേ തേയിലത്തോട്ടോം തണുത്തകാലാവസ്ഥ എന്തൊരുമനോഹരമാണത്
ആണല്ലേ എനിക്ക് പഷെ അവ്ടെല്ലാട്ടെ എനിക്ക് ആലപ്പുഴയിലെ മറ്റേ കായൽകള് ഇല്ലേ അത്കാണാൻ വളരെഇഷ്ട്ടാണ് ട്ടാ പ്രത്യേകിച്ച് ആ ബോട്ട് യാത്രയക്കില്ലെ അത് വല്ലാത്തൊരനുഭവാണ്
അഹ്‌ശരിയാ നമ്മള്പ്രകൃതിനോട് കൊറ്ച്ച്സമയം അടുത്ത്ചെലവഴിക്കുമ്പോ നമുക്ക് ഒരു ഒരു സ്ട്രെസ്സ് റിലീഫാണല്ലോ അത്
ഉം അതെഅതെ പിന്നെ അതോണ്ടാണല്ലോ എടക്കെങ്കിലും എന്താ യാ ത്രൊ പോവാന് എല്ലാരും സമയം കണ്ടെത്തുന്നത് അതൊരു നല്ലതല്ലേ
അതെ യാത്രേന്ന് മടങ്ങിവരുമ്പോ വീണ്ടും പിന്നെ നമ്മള് പടിക്കാനും ജോലിയും അങ്ങനെ നമ്മള് തെരക്കളിലേക്കെന്നെ പോണെണല്ലോ
ഉം ശരിയാണ് പിന്നെ ഈ പുതിയ ഊർജ്ജമൊക്കെ ലഭിക്കുന്നതും പോലെയാണല്ലോ ഇങ്ങൻത്തെ കാര്യങ്ങള്
അതെ ഇന്നത്തെ നമ്മുടെ ഈ കോൺവെർസേഷൻ നല്ലരെസോർന്നല്ലേ സത്യംപർഞ്ഞ
പിന്നെ എനിക്കുംവളരെ വല്ലാണ്ടങ്ങട്ട് ഇഷ്ടായിപോയി
അതെ എന്തായാലും ഇനിനമുക്കെയ് സ്വപ്നത്തിനെപറ്റി ലക്ഷ്യത്തിനെപറ്റി നമ്മുടെ ജീവിതത്തിലെ കൊറച്ച് വെല്ലുവിളിനെക്കെപറ്റി അങ്ങട് സംസാരിക്കാന്നേ വേറെപരിപാടിയൊന്നുല്ലല്ലോ
ആഹ് അത്ശരിയാണ് ട്ടാ വേറെ പണിയൊന്നുംല്ല എന്തായാലും അതിനെപ്പറ്റി സംസാരിക്കാ അത് രസ്സല്ലെ ഇങ്ങനെ കേക്കാനൊക്കെ
അതെ എല്ലാർക്കും ജീവിതത്തില് എന്തെങ്കിലും ഒക്കൊരു സ്വപ്നം ഇണ്ടാവും അല്ലെ
അതെ പിന്നാ ഇത് ചെലർക്ക് പഷെ സ്വപ്നം ഉണ്ടെങ്കിലും അത് എങ്ങനെനേടണോന്നൊന്നും അറിയില്ലട്ട
ഉം അതോണ്ടാണ് ലക്ഷ്യം വേണന്ന് പറയണത് ചെറുപ്പത്തിലെ മുതലൊരു ഗോളില്ലാണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ പോന്നിട്ട് കാര്യൊന്നുല്ല
ഉം ശരിയാ പിന്നെ നീ നിന്റെ ജീവിതത്തിലെ അഞ്ചു വർഷത്തിന് ശേഷം എവിടെ ആയിരിക്കുന്നെന്ന് വല്ലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ടോ
പിന്നെ എപ്പഴും ചിന്തിക്കാറുണ്ട് എന്റെ മെയിനായിട്ടുള്ളൊരു ആഗ്രഹം ഒരു നല്ല ജോലിയില് കേറാ നമ്മ്ടെ ഫാമിലിനെ സപ്പോർട്ടെയ്യ മെയ്ന്ലി എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റാവണം എന്റെ കാര്യങ്ങള് എനിക്ക് നോക്കാൻ പറ്റണം അതാണ് എന്റെ ഏറ്റവും വെല്ല്യ ലക്ഷ്യം
ഉം എനിക്ക് അത് തന്നെണ് ട്ടാ പിന്നെ ഈ മാതാപിതാക്കളൊക്കെ ഇത്രയും വർഷം നമുക്കായിട്ട് കൊറേ കഷ് കഷ്ടപ്പെട്ടില്ലേ അപ്പൊ ഇനി നമ്മള് അവരെ നോക്കണ്ടേ അവര്ടെ സന്തോഷം നമ്മള് നോക്കേം ചെയ്യണം അവരെ സഹായിക്കേം ചെയ്യണം ഇനി
അതെ അത്‌ നമ്മളന്തങ്കിലും അവര്ക്ക് വാങ്ങ്ച്ചൊടുക്ക്മ്പോ അവര്ടെ മോത്താൺണ സന്തോഷോള്ള നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം
അതെ പിന്നെ ഈ ഈ ലക്ഷത്തിലൊക്കെ എത്താൻ നമുക്ക് ചെൽപ്പോലെന്താ കോറെ തടസ്സങ്ങളൊക്കെണ്ടാവും
അതൊക്കെ നമ്മള് നേരിടണം
അതൊന്നും ഒഴിവാക്കാൻ കഴിയില്ല പഷെ ഓരോ തോട്ട്സും നമ്മളെകൊർച്ച്കൂടെ നന്നായിട്ട് പെഫോംയ്യാനായിട്ട് ഹെൽപ്പ്യ്യും
ഉം ശരിയാ പിന്നെഞാനൊരു കാര്യംശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പൊപരാജയം നേരി ട്ടവരാ കാ മുന്നോട്ട് പോകുന്നത്
അത് പിന്നെ അങ്ങനെ ഇരിക്കുവല്ല നമുക്കൊരു തെറ്റ് സംഭവിച്ചാൽ മാത്രമല്ല അടുത്ത പ്രാവശ്യം ആഹ് തെറ്റ് സംഭവിക്കാതെ നമുക്ക് അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ടാവാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പരാജയം സംഭവ കുറച്ച് പേര് കൂടുതലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോണതെന്നാണ് എനിക്ക് തോന്നണ
ഉം അതുകൊണ്ട് തന്നെയല്ലേ ഈ പരാജയത്തെ എന്താ പറയാ പേടിക്കരുത് എന്നൊക്കെ പറയണ എല്ലാരും
അത് ശരിയാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ശ്രമിക്കാണ്ടിരിക്കുന്നതാണ് നമ്മൾ യഥാർത്ഥ തില് നമ്മള് തോൽവീന്ന് പറയണത് നമ്മളൊരു കാര്യം ശ്രമിക്കാതെ പേടിച്ചു നിന്നാൽ അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ തോൽവി
ഉം അപ്പൊ നിനക്ക് തോന്നണത് പ്രചോദനം ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടേ
കുറെ വിജയിച്ച ആളുകളുടെ ജീവിതകഥകളൊക്കെ വായിക്കാം അവരുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് അറിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മള് എപ്പോഴും വിചാരിക്കണം മിക്കവരും വിചാരിക്കണ ഒരു കാര്യമാണ് ഈ വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നേരെ അങ്ങോട്ട് ആഹ് ഒരു അവരുടെ ഏറ്റവും വലിയ സക്സസിലേക്ക് എത്തിയതാണ് പക്ഷേ അത് ഭയങ്കര ഒരു തെറ്റിദ്ധാരണയാണ് കാരണം നമ്മള് അവരുടെ ജീവിത ആത്മകഥയൊക്കെ എടുത്തു വായിച്ചാൽ നമുക്ക് മനസ്സിലാകും അവര് നമ്മളെക്കാളും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നപോയവരായിരിക്കും പക്ഷേ അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ടി ഡക്മിനേഷൻ ഉള്ളതുകൊണ്ടാണ് അവരാ സ്ഥാനത്തേക്ക് എത്തണേല്ല അല്ലാതെ ഒറ്റ ദിവസം പെട്ടെന്ന് പൊട്ടിമുളച്ചുണ്ടായതല്ലല്ല അവർക്ക് സക്സസ്
ഉം അത് ശരിയാ എനിക്ക് അതുപോലെ തന്നെണാട്ടാ ഈ ചിലപ്പോൾളൊക്കെ നല്ലൊരു പ്രസംഗംക്കെ കേൾക്കൂലേ അപ്പൊക്കെ പെട്ടെന്നങ്ങ് പ്രചോദനം വരും
അതെ ദിവസം ചെറിയ ചെറിയ ഡെവലപ്മെന്റ്സിലൂടെയ നമുക്ക് വലിയ വലിയ സക്സിലേക്ക് എത്താൻ പറ്റു
അത് ശരിയാണട്ടാ ഇന്നൊരു പുതിയ കാര്യം പഠിച്ചാ തന്നെ അത് നാളെയയുടെ എന്താ പറയാ വിജയത്തിന് സഹായിക്കും എന്നല്ലെ പറയൂ
അതെ സമയം വേസ്റ്റ് ആക്കാണ്ടിക്കുക അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ് ആയിട്ടുള്ള കാര്യം
ഉം അതന്നെ പിന്നെ ഈ മൊബൈലുകളൊക്കെ നമ്മൾ ഈ മണിക്കൂറുകളോളം ഒക്കെ സമയം കളയതിനേക്കാളും പകരം എന്താ കുറച്ച് സമയമൊക്കെ പഠിക്കുകേ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കഴിവുകളൊക്കെ വികസിപ്പിക്കുകയെ ഒക്കെ ചെയ്യാൻ മാറ്റിവെക്കാല്ല സമയം
അതെ എല്ലാ ഇസോം ഇരുപത്തിനാല് മണിക്കൂറല്ലേ ഉള്ളൂ അത് നമ്മളെങ്ങനെ ഉപയോഗിക്കാന്ന് ഉള്ളതാണ് മാറ്റംവരും ചില ദിവസം നമ്മള് വെറുതെ ഇരുന്നു സമയം കളയും ചില ദിവസം നമ്മള് നല്ല പ്രൊഡക്റ്റീവ് ആക്കാന്നൊക്കെ വിചാരിക്കും ചില ദിവസം അങ്ങനെയൊക്കെ വിചാരിച്ച എണീക്കും പക്ഷേ ഒന്നും നടപടി ആവൂല്ല
ഉം നിനക്ക് ഒരിക്കലെങ്കിലും എന്തേലും ഉപേക്ഷിക്കണന്ന് എന്തേലും തോന്നീട്ടുണ്ടോ?
പല കാര്യങ്ങളും ചെയ്തോടും നമുക്ക് എനിക്ക് തോന്നാറുണ്ട് പക്ഷേ പിന്നെ ആലോയിക്കുമ്പോ ഞാൻ ഓർക്കും ഇപ്പൊ നിർത്തിയാൽ ഇതുവരെ ചെയ്ത കഷ്ടപ്പാടൊക്കെ വെറുതെയാവൂലേന്ന്
ഉം അതൊും നല്ല ചിന്തയാണട്ടാ
ആഹ് ജീവിതത്തിൽ ക്ഷേമേ സ്ഥിരതയൊക്കെ ഉണ്ടെങ്കി നമുക്ക് എന്തെങ്കിലുമൊക്കെ വിജയം ഉറപ്പാണന്നേ
ഉം ഇപ്പൊ ചെറിയ വിജയങ്ങൾ പോലെ എന്താ നമ്മൾ ഇങ്ങനെ ആഘോഷിച്ചാൽ തന്നെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആഘോഷിച്ചാൽ നല്ലതായിരിക്കുംന്ന്
അതെ ശരിയാട്ട നമ്മൾ ചെറിയ ചെറിയ സക്സ് പോലും സെലിബ്രേറ്റ് ചെയ്താൽ നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടി നമ്മള് അഹങ്കാരികൾ ആവര്ത് നമ്മള് അതീന്ന് അത് ഒരു ഒരു എന്താ പറയുക ഒരു മോട്ടിവേഷൻ ആയിട്ട് കണ്ട് മുന്നോട്ട് പോവുക
ഉം പിന്നെ എന്താ ഈ മറ്റുള്ളവരായിട്ടൊക്കെ താരതമ്യം ചെയ്യുന്നത് നല്ലതല്ല അല്ലോ ആണോ
അതെ അതെനിക്കും തോന്നാറുണ്ട് ട്ടോ ഒട്ടും നല്ലതല്ലാത്ത കാര്യമാണ് കാരണം ഇന്നത്തെ നമ്മളെക്കാൾ ഇന്നും നന്നായ എന്നാണ് നോക്കണ്ടത് ഇന്നലത്തെ നമ്മളെക്കാളും നമ്മള് ഇന്ന് നന്നായന്ന് നോക്കാം അല്ലാണ്ട് ഞാൻ അവളെക്കാ നന്നായ അവനേക്കാ നന്നായ അങ്ങനെയുള്ള ആവശ്യല്ലാത്ത ചിന്തകൾ ഇല്ലാണ്ടിരിക്കുന്നാണ് എപ്പോഴും നല്ലത്.
ഉം അതെ പിനാ ഓരോരുത്തരുടെ യാത്രയും സാഹചര്യംക്കെ വേറെ വേറെ ആയിരിക്കല്ലോ ഓരോ മനുഷ്യമാരും ഒരേപോലെല്ലല്ലോ?
ചെയ്യാം നമ്മള് മറ്റുള്ളവരുടെ കാര്യതിൽ അസൂയുന്നതിനേക്കാളും അവർക്ക്ങ്ങനെ ഉണ്ടെങ്കിൽ സന്തോഷിക്കാം നമ ക്ക്ത് ഉണ്ടാവാൻ നമ്മൾ ആഗ്രഹിക്കുക പരിശ്രമിക്കുക.
ഉം ശരിയാ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഈ സംസാരംക്കെ നമ്മടെ ഇന്നത്തെ.
അത് ശെരിയാ എനിക്ക് അതൊരു മോട്ടിവേഷൻ തോന്നി ഇനി നന്നായിട്ട് ഇര്ന്ന് പഠിക്കാനൊക്കെ എനിക്ക് തോന്നി.
ഉം അതെ ഇനി നമുക്കേ പുസ്തകങ്ങള് സിനിമകള് പിന്നെന്താ സംഗീതം ഹോബിള് അങ്ങനെയൊക്കെ പറ്റി അതിനെ പറ്റിയൊക്കെ സംസാരിച്ചല്ലോ?
ആഹ് അതെപ്പഴും സംസാരിക്കുന്നത് നല്ലായിരിക്കള്ളു എനിക്ക് ഭയങ്കര ഇഷ്ടുണ് പൊതുവേ സിനിമ കാണാനായിട്ടും ബുക്ക് വായിക്കാനും. മെയിനനിക്ക് സിനിമ കാണാൻ ഭയങ്കര ഇഷ്ണ്ട്ടാ.
ഉം എനിക്കും അതുപോലെ ന്നെ ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ ജീവിതാനുഭവങ്ങളും പ്രചോദന പ്രചോദനാത്മകമായ പുസ്തകങ്ങളൊക്കെല്ലേ അത് ഭയങ്കര ഇഷ്ട
ഉം എനിക്ക് നോവലുകൾ വായിക്കാൻ ഭയങ്കര ഇഷ്ടണ് കാരണം ഒരു രു എന്റർടൈൻമെന്റ് ആണെന്ന് എൻ പ്പയും തോന്നാറുണ്ട് പിന്നെ നോവലൊക്കെ വായിക്കുമ്പോഅത്‌ നമുക്ക് അടുത്തത് എന്താണ് ന്ന് അറിയാനുള്ള നമ്മുടെ ഒരു ആകാംക്ഷയില്ലേ അതൊക്കെ കൊണ്ട് അതുപോലെന്നെ എനിക്ക് സിനിമ കാണാനും ഭയങ്കര ഇഷ്ടമാണ്.
ഉം എനിക്ക് മറ്റേ ഈ വായന എന്ന് പറയുന്നത് നല്ല ശീലമണല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചിന്താശേഷി പരമായ എന്താ കഴിവുകളൊക്കെ അത് വർദ്ധിപ്പിക്കൂല്ലേ?
അത് ശരിയാണ് നമുക്ക് വായിക്കുമ്പോ കൊറേ ആളുകളുടെ ജീവിതം നമുക്ക് അറിയാനും അതിന്ന് പാടങ്ങളൊക്കെടുക്കാനൊക്കെ സാധിക്കും.
മ് ഈ കുട്ടിക്കാലത്തൊക്കെ ലൈബ്രറിയിലൊക്കെ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം വായ്ര്ന്നു അത് ഇങ്ങനെ പോയി ബുക്ക്‌ടുക്കാ വായിക്കാ നല്ല രസല്ലരുന്നൊ കഥകളുടെൊക്കെ ബു ക്ക് വായിക്കുമ്പോ
അ ശരിയാണ് അന്ന് ചെറിയ ചെറിയ പടൊക്കെ അതിനകത്ത് ഉണ്ടാവും അതൊക്കെ കണ്ടിരുന്ന് അന്ന് കാര്യയിട്ട് നമുക്ക് എഴുതിയിക്ണെ മനസിലാകില്ലെങ്കിലും ആ പടമൊക്കെ കണ്ടിരിക്ക ഒരു സന്തോഷംമായിരുന്നു ഇന്ന് നമു കാര്യങ്ങളൊക്കെ കുറച്ചൂടെ വായിക്കാനൊക്കെ നന്നായി മനസ്സിലാവാൻ തുടങ്ങിയപ്പോ കുറച്ചും കൂടെ അടിപൊളിയായ് ബുക്ക് വായിക്കല് ആ എന്തായാലും ന്ന് നമ്മൾ കൊറേ കാര്യം സംസാരിച്ച് അപ്പൊ ന്നാ പിന്നെ നമുക്ക് വെച്ചാലോ?
ആഹ് ശെരിയെന്നാ ഞാൻപ്പോയി ഭക്ഷണം കഴിക്കട്ടെ ഓക്കെന്നാ. ബൈ.